ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം എന്തൊക്കെണ്ട് കേൾക്ണില്ലെ നിങ്ങക്ക് പറേണത് കേക്കണില്ലാ എന്താ പറയണ് ണ്ടോ എന്തേലും പറയിൻ
ഹലോ
ആഹ് പറയ് എന്താണ്ന്ന് ആഹ് ഇക്ക് കേക്ക്ണ്ട് ഇപ്പ കേക്ക്ണ്ട് ഇങ്ങള് അവിടെ പറിണഹ് കേക്ക്ണ്ടാര്ന്നിലാ ആഹ് മനസ്സിലായല്ലോ എന്താ അറിയായി
ആഹ് നമ്മളിതമ്മില് ഒര് പരിചയയപ്പെട്ടീനു
ആഹ് ആഹ് പരിചയായ്ണ്ണു ഞമ്മള് വെറ്തെ മുറ്റത്ത് കൂടെ നടക്കേയ്ന്നു ഇവടെ ആകെ തൊടുഒക്കെ വെട്ടിട്ട്ട്ട്ണ്ട് അപ്പൊ ങ്ങ് കിളിയ ആഹ് മഴ ഒന്ന് ചാറിപ്പോയിന്ന്ന്ന് അല്ലാണ്ടൊന്നും മഴ പെയ്
ആഹ് ഇന്നും തന്നെ ഇവ്ടെ കൊർഞ്ഞ വെയ്ലൊക്കെണ്ട്
വെയ്ലില്ല ന്നാലും മഴയാണ് ഇവടൊക്കെ ആകെവെളിച്ചം വെച്ച്ക്ക ഇവട്ത്തെ മരങ്ങളൊക്കെ വെട്ടീറ്റ് തൊടൊക്കെ ശെരി ആക്ക്യേക്കാ പൊന്തൊക്കെ ആകെ വെട്ടി വീശിക്ണു
ആഹ് ആഹ് ഇന്ന് ഇവടെ രാവിലെ ഒന്ന് പെയ്തതാ പിന്നെ വെ വെയ്ല് അർഞ്ഞാ വെയ്ല് ഇണ്ടായിര്ന്ന് ന്ന് ഒന്ന് വെളിച്ചം വെക്കും അതേപോലെ
വെള്ളണ്ട് ആഹ് വെള്ളണ്ട ങ്ങക്ക്
അഹ് ആഹ്
വെള്ളൺ
അങ്ങെൻ ആഹ് വെള്ളണ്ട് ഞങ്ങള് അയ്ന് പൊഴന്റെ വക്കിനാണ് ഞങ്ങളെ വീട് പോഴന്റെ കൊറച്ച് ഇപ്പർത്തായിട്ട് വെരും ആഹ് പക്ഷെ ന്നാ പോഴീക്ക് അർഞ്ഞാല് പോഴീക്കൊന്നും പോവലില്ല വാണെങ്ങി പോവൊക്കെ ചെയ്യാ ഞമ്മക്കയ്ന് പൊഴ അട്ത്ത്ണ്ടാവുമ്പൊ അഹ് വെല്ല്യേ ഒരു വല്യ സംഭവാമായി തോന്നൂല പൊഴെന്നും ആഹ് അതാള്ളത്
ക്ക്യേ സൈസ് ഞങ്ങളെ അവ്ടിം ഇണ്ട് ഇന്റെ വീടിന്റെ അവ്ടേയ് പൊഴൊക്കെണ്ട് പക്ഷെ ഇപ്പ പോകാം പേട്യ ഈ മണല് വാരലും ഇതൊക്കെ കാരണം കൊണ്ട് പ്പൊആകെ ഇപ്പോ ആൾക്കാരൊക്കെ ഇപ്പൊ
ആഹ് ഞങ്ങളെ ഇവ്ടെ സുഖാണ് ഞങ്ങളെ തൊടൂല് അപ്പർത്തന്നേണ്
ഞങ്ങക്ക് പോണത് ഇഷ്ട കുട്ട്യാളൊക്കെ പോവ പോവ പറിം അവടെ പോയാല് പക്ഷെ ഇപ്പ പോകാം പേടിയാണ് ആദ്യത്തെ പോലെലെല്ലെയ് ആദ്യം ഞങ്ങള് രാവിലെ പോയ ഉച്ചയ്ക്ക് വടിയേട്ട് മ്മ തെരഞ് വെർണം വെള്ളത്തിന്ന് ക്കേറണെങ്കില് അങ്ങള് ഞങ്ങക്ക് വെള്ളം ഒന്നുല്ലേ ഞങ്ങളെ നാ അവടെയ് കെണറുല്ല്യ കൊഴൽ കെണറുല്ല്യ ഒന്നുഇല്ല്യാത്ത അവസ്ഥേയ്ന്ന് അന്നൊക്കെ ആഹ് പൊഴ അട്ത്തെ തിര്മ്പാനും കുളിക്കാനുംഎൽ ഇല്ലല്ല അപ്പ കുന്ന ത്താണ് പിന്നെ താഴത്ത്ക്കെർങ്യാല് പൊഴേണ് പിന്നെ അവിടെ അല്ല പാർക്ക് അർഞ്ഞ്ങ്ങാണ്ട് ആൾക്കാരൊ ക്കെ ഇങ്ങനെ കാണാൻ വെരും മഴ വെള്ളം പൊന്തുമ്പഴേ അല്ല പാർക്ക് ടൂറിസ്റ്റ് സലം സ്ഥലം പോലെ നല്ല ആൾക്കാര് കാണാൻ വെരും അങ്ങൻത്തെ സ്ഥലാ ഉം ആഹ് നല്ല രസാനെ കൊയല്മ്മക്കൂടെ നടക്കാൻ കനാലേള്ണ്ട് അതൊക്കെ വെള്ളം വന്ന് നല്ല ര സാ പക്ഷെ ഇപ്പൊ പൊകാം പൊഴേക്ക് പേടിയാണ് അവ്ട്ക്ക് കുട്ട്യാളൊക്കെ പോകാമ്മാ പോകാമ്മാ അർഞ്ഞ്ട്ട്
പിന്നെന്താ വെള്ളത്തിന് ഞങ്ങള് ആദ്യൊക്കെ ഒരു മൂന്നാല് കൊല്ലം മുന്നൊക്കെ നല്ല വരൾച്ച എന്ന്ട്ടില്ലേര്ന്നോ അന്നൊക്കെ വെള്ളം പറ്റെ അമ്മളെ കെൻറ്റ്ല് കഴിഞ്ഞിരുന്നു വ് ഏത് പൊഴവക്കത്തായിട്ടും കഴിഞ്ഞിരുന്നു അന്നൊക്കെ അങ്ങള് തിര്മ്പാള്ളതെക്കെയ് തിര്മ്പാള്ളതൊക്കെ കൊണ്ടുപോയിനു ആഹ് ഞങ്ങള് രണ്ടും ഏളച്ചി മൂത്തച്ചൊക്കെപാടെ
ആറ് മണിക്കും ആറ് ആ ആറ് ആറ് മണിക്കും ആറരക്കൊക്ക ഞങ്ങള് തിരുമ്പാൻ പോവും സ്കൂൾ പോണേന്റെ മുന്നേ തിരുമ്പാൻ പോയിട്ട് ഞങ്ങള് വരും ഇഞ്ഞി അതും അല്ല ഞാൻ ഷൊർണ്ണൂർ സ്കൂളില് എട്ടാം ക്ലാസിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഷൊർണ്ണൂര് സ്കൂൾ വരെ പോയി നടന്നിട്ടാ പോവാ ഒരു മണിക്കൂറോളം നടക്ക ഒരു മണിക്കൂറ് അവിടുന്ന് ഇങ്ങട്ടും ഒരു മണിക്കൂറ് നടക്കണം എന്നി ട്ട് വന്നേന്റേഷം അന്ന് വ ഇല്ല വണ്ടി ഇല്ല വെള്ളം ഇല്ല ഒന്നുല്ല അന്ന് എന്നിട്ട് വെള്ളത്തിന് ഞങ്ങൾക്ക് പോണം കുടിവെള്ളം കൊണ്ട് വരണെങ്കി ഇപ്പോ ഞങ്ങള് പോണം ഇന്നിട്ട് അവിടുന്ന് സ്കൂള് വിട്ട് വന്നിട്ട് ഞങ്ങള് വെള്ളം കൊണ്ട കണ്ടിരിക്കു താഴെരു വീടുണ്ട് പിന്നെ മൂത്തുമമാടെ വീടുണ്ട് പിന്നെ അവിടെ ഹാജിയാരുടെ വീട് അറിം ആ വീട്ടിലും പോയിട്ട് വെള്ളം കോരി കൊണ്ട് വരണം ഇന്നിട്ട് ഇമ്മ ഞാനും അന്ന്ക്ക് വെള്ള കൊടം എടുക്കാൻ നിച്ചല്ല അരക്കൊട എടുക്ക വെള്ളം കുടംവെള്ളം മുഴുവെടുക്കാനുള്ളത് ഞാനില്ല പതിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ നാലു വര കുടം വള്ളെടുത്തിട്ടാണ് അവിടുന്നു ഏറ്റാ അതൊരു കുന്നുകയറണേ സ നേരം കൂടി അതില്ല ഒരു കുന്ന് കയറ്റം പോലെ കുന്നാ അത് കേറീട്ട് വേണം ഈ വെള്ളം കൊണ്ട് വരാന് ഉം കൊട എടുക്കാൻ നിച്ചണ്ടോ കൊട എടുക്കാൻ നിച്ചല്ല
ഇപ്പം പിന്നെ ഏത് എവിടെ വെള്ളള്ളെ വെച്ചാല് അവിടന്ന് അൺ മോട്ടർ ഇടല്ലേ
ആഹ് അവിടെ അങ്ങനെ ഒന്നുല്ല ഈ ഈ പൈപ്പിൽ കൂടെ ഒന്നരാടം വരൂലേ ആ വെള്ളം ണ്ടാർന്നൊള്ളേ ഇപ്പൊ പിന്നെ ഉം
ആഹ് ഇപ്പയ്ന് പറഞ്ഞത് ഇപ്പൊ കൊറച്ചായി രണ്ടല്ലം ലാസ്റ്റിക് വേനലായാലും പയ്പ്പള്ളം ഇണ്ടാവും അപ്പോ പിന്നെ
ഉണ്ട് ഇപ്പൊ എന്റെ ഉമ്മാടെ കാ അവസാനം പോയിട്ടൊക്കെ കഴിഞ്ഞ് ഉം പാദസരടുത്ത് കാലുമ്മത്തെ വിറ്റ് ട്ട് കൊഴലിക്കിണറടിച്ചു കൊഴലിക്കിണർട ടിച്ചിട്ടാണ് ഞങ്ങളവിടെ വെള്ളം ഉണ്ടായിക്കണത് ഒരു ടാങ്ക് വെള്ളം കൊണ്ടൊ ക്കെ രണ്ടു ദിവസൊക്കെ അടിക്കണ്ട് കഴ്യേണ്ടി വന്നിരുന്നു ഞങ്ങക്ക് അങ്ങനെ ബുദ്ധിമുട്ടിട്ട് ഇപ്പൊ ആ ഇപ്പൊ കൊഴലി കിണറ്റില് വെള്ളണ്ട് മാഷാ അല്ലാഹ് വെള്ളണ്ട് അതുകൊണ്ട് വെള്ളത്തിന് എടങ്ങേറില്ല ഇപ്പളൊന്നും വെള്ളം ഇല്ലെങ്കി പറ്റൂല്ല കുട്ടി കുട്ടികളും മക്കളും
ഇന്റെ വീട്ടിലിന്റെ ന്റെ ഇപ്പേണ് ചെർ ആ തറവാട് ഞങ്ങളുടെ ആയിരുന്നു പക്ഷെ പിന്നീട് സ്ഥലം ഓരി വെച്ചപ്പം മൂത്തപ്പാന്റെ സ്ഥലത്തായി കെണറ് അപ്പൊ പിന്നെ കുടിവെള്ളനാ കിണറുണ്ട് പക്ഷെ എന്നാലും എടുക്കാൻ പറ്റും കൊഴപ്പൊന്നില്ല മൂത്താപ്പാ മൂത്താപ്പാ ഒരു മോ മോട്ടർനെ ഉള്ളു രണ്ടു വീട്ട്ക്കും ഒരു മോട്ടർന്നെ ഉള്ളൂ മോട്ടർ തറവാട്ട്ക്ക് അങ്ങനായിരുന്നു അപ്പൊ എന്താണ് രണ്ടു വീട്ടിക്കുള്ള ഒരു മോട്ടർ ആയിരുന്നു അയിന് തന്നെ വെള്ളം ഇട് ഇപ്പളും എടുക്കണത് കുടിവെള്ളം പക്ഷെ എന്റെ വീട്ട ട്ടില് അതും തന്നെ ചെറിയ കിണറാണ് ഉയരല്ലാത്ത കിണറാണ് അപ്പൊ അയ്ലും വേഗം വെള്ളം വറ്റ് വറ്റല്ണ്ട് ലാസ്റ്റ് ഒരു മാസത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടലുണ്ട് അപ്പൊ പിന്നെ ആഹ് സാദാ കിണറ് അതിന് പിന്നെ എന്റെ വലിയ മോന പ്രസവ കൊണ്ടപ്പോ ഞാൻ വേനൽക്കും അപ്പൊ പ്രസവിച്ചുമ്പോ കുറച്ച് നല്ല വെള്ളമാണല്ലോ തിരുമ്പാനും കുടിക്കാനും
ആഹ്
ഇതിനൊക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞാവിടെ കൊലടിച്ച് ഇങ്ങളെ വീട്ടില് കൊഴലടിച്ചു പെൺകുട്ടികള് ര ടാങ്ക് ആണ് ഒന്ന് കുഴൽകിണറത്ത് വെള്ളവും ഒന്ന് എന്താണ് കിണറത്ത വെള്ളവും ത്ത വെള്ളാണ് ആഹ് ഞങ്ങള് കുടിക്കാനും അടുക്കളെക്കൊക്കത്തിനും
ചാനും പൈപ്പ്ന്ന് കുടി വെള്ളത്തിനുള്ള പൈപ്പ് ഇണ്ടാവില്ലേ നിങ്ങക്ക് കുടിവെള്ളത്തിനുള്ള പൈപ്പിണ്ടാവില്ലേ ഞങ്ങളോടെ എന്റെ മാപ്പ അപ്പളവിടെ കിണറാ കിണറാണ് അയ്ല് വെള്ളൊക്കെ ഇണ്ടാവ നമ്മള് കോരനോട്ടോ വെള്ളം
പക്ഷെ മറ്റേത് കറ പിടിക്കണേ കോൽക്കിണറിന്
ആഹ് കോൽക്കെണറ്റിലെ വെള്ളം നമ്മള ടൈയിലൊക്കെ ആകെ കറ പിടിക്ക ആഹ് ഞങ്ങളോടൊക്കെ അപ്പ അങ്ങൻതന്നെ ആയിക്കുണേ എന്റുമ്മ എന്നിട്ട് എത്ര മരുന്ന് തേച്ചിട്ടാ അത് തേച്ച തേച്ചിട്ടാ ഫിൽട്ടറോ
ആഹ് ആവ വെ
അങ്ങളോടൊക്കെ പെട്ട ടൈല് കറ പിടിച്ചിട്ട് ആകെ തായ്ക്കു എന്റെ മക്കാച്ച അതൊക്കെ വലിയ എടങ്ങേറാ ഇപ്പോളും അല്ലാത്ത ഭാഗങ്ങ തെളങ്ങളും പോലെ ഇണ്ടാകും കാറ പിടിച്ച്
അതന്നെ കറ പിടിച്ച്ണ്ട് പിന്ന പറഞ്ഞല് എന്ന അനിയന് മുകൾക്കെ എടുത്തുന്നൊക്കെ അപ്പൊഞ്ഞി അവിടുത്തെ ബാത്റൂമത്തെക്കെ ടൈൽസ് കറ പിടിച്ചിന് മുന്നേ ഫിൽറ്റർ വെക്കണം പറയ്ണ്ട്
ആ അതൊണ്ടേ ഞങ്ങളോടങ്ങട്ട് ഇപ്പ കാട്ട ച്ചിട്ടാ ഇന്റമ്മ കുടിവെള്ളം വരൂല്ലേ കുടിവെള്ളത്തിന്ന് കുറച്ച് ബക്കറ്റിൽ എടുത്ത് വച്ചിട്ട് ആ വെള്ളം കൊണ്ട് തൊടക്ക്ക ഏഹ് തൊ പോലെ
ക്കണൊടുത്ത് ഞങ്ങത് കറപിടിച്ചൂല ഞങ്ങള് തൊറക്കണോടല്ല വിളിച്ചിണേ ബാത്റൂമില് കുൾമുറിയിലെ ബാത്റൂമില്
ആ അത് മെയിനായിട്ട് ഞങ്ങളോടെ ഇണ്ട് പിന്നെ വെള്ള ഡ്രസ്സുകൾ ഇണ്ടല്ലോ ഞങ്ങളോടൊക്കെ വെള്ള ഡ്രസ്സ് സ്കളാണ്ടാവ വെള്ള കുപ്പായങ്ങളാ ഇണ്ടാവ വെള്ള ഷർട്ടും വെള്ള തുണിയല്ല ഇപ്പൊ എല്ലാം വെള്ള കന്തൂറ വെള്ള കുർത്ത ഒക്കെ വെള്ളല്ലേ ഈ ആൺ വരുന്നവരൊക്കെ ഒക്ക ഒക്കെ വെള്ളടന്നവരല്ലേ അപ്പൊ ഒക്കെള്ളൊക്കെ കറ പിടിക്കുവേ അപ്പൊ അയിനൊക്കെ ഈ വെള്ളം പിടിച്ച് വെച്ചിട്ട് അയ്ലാണമ്മ സോപ്പ് മതെല്ലാം ഇട്ടേക്കാ
ഞങ്ങക്ക് അങ്ങൻത്തെ വിഷയൊന്നുല്ല ഞങ്ങക്ക് ബാത്റൂമില് മാത്രം ബാത്റൂമില് മാത്രം ഉം വെള്ളേലന്നെ എൻ്റ ഇപ്പ തുണി എടുക്കല്ണ്ട് എൻ്റെ അനിയനൊക്കെ വെള്ളഷർട്ടിന്റെ ഒരാളാണ് ഓ ള്ള അതാ ഇഷ്ടം ആഹ്
ഉം അങ്ങനെ അന്നൊക്കെ ഞങ്ങള് നല്ല പുഴേക്ക് പോവും
കത്തിയ മാതിരിക്കാ
കോൽക്കേറ്റത്തെ വെള്ളം കൊണ്ടോ
ആഹ്
അയ് ശെരി അങ്ങ് ഇവിടെ ക്കെ പിന്നെ അതില്ല അതുപോലെ ആ വെള്ളം കൊണ്ട് കുടിച്ച് നമ്മുക്ക് നീരെറക്കം പിടിക്കേ ! ! ! ! ! ! !
ആഹ്‌, നിങ്ങക്ക് അത്‌ പോയി മാറ്റുണ്ട്. ടെസ്റ്റ് മാറ്റണ്ട്
ട്ടേസ്റ്റ് മാറും. പിന്നെ, കട്ടികൂടുതലാണ്ന്നല്ല പറയ ആ വെള്ളത്തിന്. ഞങ്ങടെ വീട്ടിലെ വെള്ളം പറ കൊറച്ച് കൊറേ അടിപോയിക്കുണേ. അതാണ കൂടുതല് കിണറ് കുത്തൂലേ? കോല്കുത്തൂലേ?
ആഹ്, ആഹ്
അത് നാന്നൂറ്റി അഞ്ഞൂറ്റിക്കെ അഞ്ഞൂറ്റി സംതിങ് അത്രൊക്കെ അയിണ്ടാവോയ് അഞ്ഞൂറ്റിയുടെ മേലക്കെ ആയിട്ടുണ്ടാവും. ന്നട്ട്, ആഹ്, അത്രോള്ളൂ. അതോണ്ട് പറ്റ് കൊറച്ചുള്ളഹ് ആഴ ല്ലൊള്ളൂ. അത്, നല്ല, ആഴത്ത്ക്ക് പോകുമ്പളാണ് വെള്ളത്തിന് കട്ടികൂടലും. ഇതവലൊക്കെ ഇണ്ടാവ്ണതേ. കാരണം ഞങ്ങളവിടെ വെള്ള കുന്നായ കാരണം വെള്ളംകിട്ട്ണബുദ്ധിമുട്ടാണ് പറ ഞ്ഞില്ലേ? അതോണ്ട്കിട്ടാതെ കി ഇട്ടാണ്ട അള്ളൊ എല്ലാരും തേടി തേടിട്ട് പേടിച്ചിരിക്കേന്ന് അന്ന് അങ്ങിട്ടാണ് വെള്ളംകിട്ടിയത് അഹ്, കണ്ടത്. ഇന്നിപ്പൊ ഞാൻ ന്റെ മൂത്താപ്പാടപോയപ്പോ അവടെ വെള്ളംകുത്തിര് ന്ന കഥപറയേന്നു. അവ്ടെ വെള്ളംകിട്ടീനി ഞാന് വടെ ഉറങ്ങാണ്ട കെട്ടിച്ചോട്ത്ത് ചെറിയ കുട്ടിയേറ്റ് ഞാൻ ഇവടെ ഒറങ്ങാണ്ട് ഒറക്കംവരൂല. രാത്രി അവ്ടെ ഇതും ഇക്ക് പോണം പറഞ്ഞിട്ട് പോകാള്ള ധൈര്യൊ ന്നും അന്ന് ല്ല്യ. ഞാൻ ന്റെട്ക് പോകാണ് ന്ന് പറഞ് ട്ട് പോകാനൊന്നും ഇപ്പം പിന്നെ കുഴപ്പല്ലാ. ആവിശ്യണ്ടങ്കിൽ ഞാൻ ഇന്റോട ണ്ട് പറഞ്ഞട്ട് പോകും. അന്ന് അയിന്ള്ള ധൈര്യം ചോയ്ക്കാനും പറയാനൊന്നും ധൈര്യല്ല്യ ക്ക്. അങ്ങനെയല്ല ഒറങ്ങാണ്ട ത്തിന്നീന്ന അവിടെ വെള്ളം കണ്ട നമുക്ക് സമാധാനം ഇണ്ടാവൂല ല്ലോ? പൈസ ഇണ്ടായിട്ട് കാട്ടി കൂട്ട്ണ ല്ല ഇല്ലാണ്ടന്നേ ഇല്ലാണ്ടൊക്കെ ചെയ്യ്ണ ല്ലേ? വെള്ളത്തിന്റെ ബുദ്ധി ദ്ധിമുട്ണ്ട്. അത്രക്കെബുദ്ധിമു ട്ടല്ലേ ഇന്ന്പ്പ അതോണ്ട് റാഹതാണ് അൽ ഹംദുലില്ലാ. സുഖാണ് വെള്ളത്തിന്.
ഒരു കെണറായാലും ശരി, അയില് നല്ലോണണ്ടായ മതി. ന്ന, പിന്നെ എല്ലാർക്കു എട്ക്കാലോ?
ഇന്റെ കുടീക്ക് വിര്ന്നോയന്താ ച്ചിട്ടാ ഒരു ബഹളാണേ ഞങ്ങള് അഞ്ചാള് മക്കള് ഇപ്പിം, ഇമ്മിം ആങ്ങളാ മൂന്ന് പെണ്ണ്ങ്ങള് മൂ എന്റെ മൂന്നുട്ട്യള് മറ്റോല ഈരണ്ട് കുട്ട്യളും. അതേ പോലെ ഞങ്ങളും ആഹ്, ഞങ്ങള് മൂന്നാളും മൂന്ന്പെൺകുട്ട്യാള ല്ലേ? ഞങ്ങൾ മൂ തരുമൂന്നാളൊപ്പം പ്ര പള്ളേല് ഇണ്ടായിരുന്നുന്ന തേ മൂന്നാളും പ്രസവി പ്രസവിച്ച കെടക്കണ ആഹ് ഞാൻ പെറ്റ അർവയിൻ തൊണ്ണൂറിന് ഒരാൾ പ്രസിവിച്ചു അടുത്തഅനിയത്തി പ്രസവിച്ചു അവളെനാൽപയിന് മറ്റോള് പ്രസവിച്ചു
കുട്ട്യേക്ക് ഒരേപ്രായേയ്കാരം ല്ലേ
ആഹ്, മൂന്നാൺകുട്ട്യേളെന്നേണ്. മാഷാഅള്ളാ കൊഴപ്പൊന്നും ല്ല്യ. ഏഹ് മൂന്നാൺകുട്ട്യേളിപ്പോ ഏഴുവയ ഛെ ഏഴ്, ഏഴ്, ഏഴുവയസി ച്ച പ്പോ, എല്ലാർക്കും കഴിഞ്ഞു. അങ്ങനായിരുന്നു ഞാൻ മൂന്നാണ്ണം പ്രസവിച്ചു കെടന്നീനി ഞങ്ങളോടെ. ഏഹ്
രണ്ടാമത്തെ കുട്ടിന്റെപ്പേക്കാര ല്ലേ? രണ്ടാമത്തെ കുട്ടിന്റെ ഒപ്പേയ്ക്കാര ല്ലേ? അല്ലെ ഇങ്ങക്ക് രണ്ടാമത്തെ കുട്ടിന്റെപ്പാണോ ഇങ്ങള് എന്താണ് മൂന്ന് ആഹ്, അനിയത്തിയും ഏട്ടത്തിക്കെ പ്രസവിച്ചത്. ആഹ്, അ യൊവ്ടെയ്ക്കാരം. ആഹ്, അതാണ്.
ത്തിന്റെ പ്രസിവിച്ച് കെടഅഞ്ചാം മാസയപ്പ്ളേ രണ്ടമ്ത്തോള കല്യാണണ്ടായത് പിന്നെ അവനെപ്രസിവിച്ച ആറ് വർഷം കഴി ഞ്ഞിട്ട രണ്ടാമ്ത്തേനെ പ്രസവിച്ച്ക്ണത് ആറുവർഷംകഴിഞ്ഞിട്ടാണ്
ആഹ് ആഹ് ആഹ് ഇൻക്കും അങ്ങൻതന്നെ ഏഹ് നാലഞ്ച്കൊല്ലം കഴിഞ്ഞിട്ടാണ്പിന്നെ മ റ്റേത്ഇണ്ടായത് ചെറ്ത്ണ്ടായത് വൽത് വേഗോണ്ടായി രണ്ടാമത്തഞ്ഞി കൊറച്ച്ആവേ വെയ്കിയണ്ടായത് ഉം
ചെന്നാഅടിംപിടിം ഒക്കെണ് അവടെ ചെന്നാൽ വാ പി നല്ല രസട്ടോ പിന്നെ രണ്ടനിയന്മാർ കൂടി വന്ന ഓക്കെ മുഴുവനായി പിന്നന്റെപ്പിഅയ്ക്ക് പറ്റിയത ങ്ങക്കെ. എല്ലായ്ന ഞക്ക് ഫ്രീ ആ എല്ലാ ഇങ്ങക്ക് ഫ്രീട ഉസ്തദാണ്ന്നർഞ്ഞിട്ട് കാര്യക എല്ലാതിനും പറയാനും തിനൊക്കെ ട ഒരു പേടിയും പേടിക്കണ്ട എന്ത്‌ വേണെങ്കിലും പറയാ ആഹ് ഇ പടത്തെതിയ പ്പളും ഞങ്ങള് ചെറിയ കുട്ടികളെന്താ അതാ പ്പാക്ക് ഇപ്പ ട്ത്തത്തിയാരെ ഞങ്ങള് കു ട്ടിയളന്നെ ഞങ്ങക്ക് തോന്നാ ഇവടെ കതിന മ്മള് തള്ളാമാരായില്ലേ
ആഹ് അതന്നെ
ഇപ്പാട്ത്തെത്തിയാല് ഇപ്പളും കുൻ ആഹ് ഓ ഒറങ്ങണം മാപ്പളാ അവ്ടെ ഒർങ്ങണണ്ട് ഇന്നെ എപ്പളാ വിൾച്ച് ചീത്തറിയാന്നറീല്ല. അങ്ങനൊക്കെയാണ്
ആഹ് ന്നാ ശരി
ഉം ന്നാ ശരി അയിക്കോട്ടെ.
ആയിക്കോട്ടെ